ആഹ് സൗണ്ട് ഇത്തിരി കൊർവാ.
സൗണ്ട് ഇപ്പോകേൾക്കാവോ?
ആഹ് ഇപ്പ കൊയ്പ്പല്ല്യ.
കാണോല്ലേ. എന്താ ബ്രോന് താല്പര്യക്കെ എന്തൊ എങ്ങനെയാ ഹോബീസ് എന്തൊ ക്യാ?
ഹോബിസോക്കി കയ്ഞ്ഞാ പ്രേത്യേച്ചൊന്നു മെയ്നായിട്ട് അങ്ങനൊന്നുല്ല ചുമ്മ ഗെയിം കളിക്യുക. ട്രാവലിംഗ് പിന്നെ റീഡെയ്യുന്നതും. റീഡിങ്ങും പിന്നെ അങ്ങനൊക്കെ കൊർച്ചും.
ആണല്ലേ മാങ്ക ഏതാ. എനിക്ക് മാങ്ക ഞാൻപ്പം അധികംവാങ്ങിക്കത്തില്ല ഞാൻ അറിയുകയില്ലേ?
ആഹ് അതറിയ അതെ.
അങ്ങനെ അ അത് മാത്ര ഞാൻ വായിച്ചൊ പിന്നെ വേറെ കൊർവാ ഞാൻ വായിച്ചിട്ടൊളേ ക ഈ മാങ്കയൊക്കെ.
ഓ ആ കൊറെേ നല്ല പ്ലാനൊക്കെണ്ട് ഉം കുറേ ഇണ്ട് വായിക്കാനായിട്ട് നല്ലെ.
ഈ ആനിമീ കാണാനാണെങ്കി ഏതായിരിക്കും ബ്രോ റെക്കമന്റ് ചെയ്യ്ന്നെ ഇപ്പ ആദ്യായ്ണ്ട് ഒരാൾ കാണാൻ പോവു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
ആരും കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കി ഫസ്റ്റ് ഡെത്ത് നോട്ട് ആയിരിക്കും ഡെത്ത് നോട്ട്, പിലാൻസൊക്കെ. ഇല്ല അറ്റാക്ക് ഉണ്ടായിട്ടാണ് ഈ മൂന്നിലും ഏതെങ്കിലും ഒരെണ്ണം തൊടങ്ങുന്നതായിരിക്കും നല്ലത്.
ഉം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഡെറ്റ്തോത്തി സ്റ്റാർട്ട് ചെയ്യുന്നായിരിക്കും നല്ലതന്ന്
ആ ഡത്തോട്ടി സ്റ്റാർട്ടിയുന്നതായിരിക്കും പിന്നെം നല്ല ആ ഒര് ഹൈപ്പ് കിട്ടും കാണാൻ തൊടങ്ങുമ്പോഴുള്ള
ആണല്ലേ എന്താന്ന് മനസ്സിലാവയും ചെയ്യല്ലേ പെട്ടെന്ന് ഒരു ബഗിറിന് ആണല്ലേ അപ്പൊ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു അറ്റാക്ക് ഉണ്ടായിട്ട്ങ്ങണ്ട് അറ്റാക്ക് ഉണ്ടായി അതെന്തുവാ സംഭവം.
അറ്റക്ക് കൊണ്ട് കഥയന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് മെയിൻ കേറ്റർ ആദ്യം. ഉം ഫാമിലി ടൈറ്റൻസ് കൊല്ലും. ഇപ്പൊ ടൈറ്റൻസിനെ കൊല്ലാനായിട്ട് ഇവൻ ട്രെയിനിങ്ങ ടൈറ്റൻന്ന് വെച്ചാൽ ആ വേൾഡില ഒരു ടൈപ്പ് മോൺസസ് എന്ന് പറയും ഒരു ഹ്യൂമനോട് ഇതാ ആഹ് വൽതരി വൽതാരിക്കും ഒരു ഇന്റലിജൻസ് ഇല്ലാത്ത ചുമ്മ ഈ കാണുന്ന എല്ലാത്തിനേം കൊന്നു തിന്നുന്ന
ഓ അങ്ങനൊ ഒരു സാധനല്ലേ ഭീമനൊക്കെ പോലെ വല്യൊരു ആഹ് അപ്പം അത് മനുഷ്യരെ കൂടാ പിന്നോ നമ്മള് വാറില്ലാന്നോ എന്റെ കൂട
ആ വാറ പോലെ എന്ന വച്ചാ അത് വേൾഡിന്റെ പോപ്പുലേഷൻ നോക്കെണെങ്കിൽ കുറവാ
ഓ
അപ്പൊ ഇവര് നോക്കുമ്പോ ഇവരിങ്ങനെ ചുറ്റും ഒരു വോള് കൊച്ച് സിറ്റി കവർ ചെയ്ത് വെച്ചിരിക്കാ അതിന്റെ പുറത്ത് ഫുള് ഇങ്ങനെ ടൈറ്റംസ് അപ്പൊ അതിനൊക്കെ കൊല്ലാനായിട്ട് കുറ കുറച് പേരെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഒരു കോർസ് പോലെ ഉണ്ട്
ആണല്ലേ ഓ ഒരു ചെറിയ ആർമി യൂണിറ്റ് അല്ലേ
അഹ് മെയിൻ കയറ്റ നേരെ ഇതിലേ കയറും അങ്ങനെ സ്റ്റോറിങ്ങിനെ കുറച്ച് പ്രോഗ്രസ് ആയി അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറച്ച് ട്രൂത്തും ഇതൊക്കെ എന്തൊക്കെയ കാര്യ മനസിലകുമ്പോ എല്ലാം ഇതിനതിന് ഇതായി
ഓ
അങ്ങനെ പോ ഒരു ആന്റി ഹീറോ പോലെ പോവും
ഓ മനസ്സിലായി മനസിലായി കൊള്ളാം കേട്ടിട്ട് നല്ല രസമുണ്ട് ഇതുകൊണ്ട്ന്താലും എന്താലും അറ്റാക്ക ഉണ്ടായിട്ട് തുടങ്ങന്ന് വിചാരിക്കണു
ഓ നല്ലതാണ്
ഗെയിം ഒക്കെ കളിക്കാറുണ്ടോ
ആഹ് ഗെയിം കളിക്കാറുണ്ട്
ആണല്ലേ ഞാ ആക്ച്വലി ഗെയിം ഒക്കെ ഒരാൾ കളിക്കുന്നയാണ് പിന്നെ ഗെയിം ഡെലപ്മെന്റും ചില നോക്കുന്നുണ്ട് ചെറിയൊരു ഗെയിം ഉണ്ടാക്കണം എന്നൊക്കെ ആഹ് ചെറിയ തുടങ്ങാൻ താല്പര്യുണ്ട് പഠ എനിക്ക് താല്പര്യം
ഓ ഇപ്പൊ എങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടാക്കാനായിരിക്കും താല്പര്യം ഇൻട്രസ്റ്റ് പോലെ
എനിക്കിപ്പം ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ആയിരിക്കും താല്പര്യം ലൈക്ക് ഒരു കൂടുതല് മൊബൈൽ സെഗ്മെന്റില് മിക്ക മൊബൈലിലും ഓടാൻ പറ്റിയൊരു കുഞ്ഞു ഗെയിം ആയിരിക്കണം
ഫസ്റ്റ് മൊബൈലോട്ടാണോ അതോ പ്ലാറ്റ്ഫോം പോല്ലെന്തെങ്കി ഉണ്ടോ പി സി
വേണേ ചെയ്യാൻ പറ്റും നമുക്ക് പക്ഷെ ഞാനാദ്യം ലോഞ്ച് ചെയ്യുന്നത് ഒരു മൊബൈലിലായിരിക്കും എന്നിട്ടതീ വലം റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ ഞാൻ വേറെ എവിടേങ്കിലും ലോഞ്ച് ചെയ്യത്തുള്ളൂ
ഓക്കേ ഓക്കേ അത് നല്ലൊരു പ്ലാനാണ്
ബ്രോയിൻ്റെ ഒരു എന്തായിരിക്കും ഒരു പ്ലാനിങ് സോൾസ് എപ്പോഴും കളിക്കുന്ന ഗെയിംസ് ഏത് ടൈപ്പാണ് മൊബൈൽല്
മൊബൈലില് ഇപ്പൊ ഒരു ആക്ഷൻ ടൈപ്പ് മൊബൈൽല് ഇപ്പ അങ്ങനെ നല്ല ഗെയിംസില്ല ആകെ ആകെയുള്ളത് നല്ല കുറച്ചൊക്കെ ഉണ്ട് ഞാനിപ്പോ അങ്ങനെ നിന്നപ്പോ കഴിഞ്ഞ ദിവസം ഒരു സോർസ് ലൈക്ക് ഗെയിം പോലെ കിട്ടി ഇങ്ങനെ പി സിൽ ഇങ്ങനെ കൊറേ സോൾസിലൊക്കെ കളിക്കുന്നതോ അതിന്റെ ഒരു ഫാൻ ആയിരുന്നു പി സി പി സി കിട്ടുമ്പോ സോ ലീ കളിച്ചു അ അങ്ങനെ നോക്കാ സമയത്ത് മൊബൈലന്ന് ഒരെണ്ണം കിട്ടി അപ്പൊ എടുത്തു നോക്കിയപ്പോ അത് പാസ്കസജർ എന്ന് പറയുന്നത്
പാസ്സ്സ് ഏജറോ
ഉം അത് അത് കൊള്ളാം പ്ലേ സ്റ്റോറിലുണ്ട് പക്ഷെ അത് പൈസ പൈസ
വീടായല്ലേ അത് കൊഴപ്പില്ല ഉം കൊഴപ്പല്ല
അത് ഗെയിം കളി ഗെയിമിന്റെ ഒരു ഗെയിം പ്ലേ ഫോണിൽ കളിക്കാൻ സ്മൂത്താന്ന് പക്ഷെ ഫോണ് അങ്ങനെ സോഴ്സിലേക്ക് കളിക്കാണെങ്കിൽ കറക്റ്റ് ശരിയാക്കിഇതാ ആഹ് നല്ല ഇതായിട്ടയ്ക്കോളും അയ്മീൻ അയ്ന്റെ സ്റ്റോറിയും കൊള്ളാം
സോൾസ് ലൈക്ക് ഗെയിമിൻ്റെ എന്തൊക്കെ ആയിരിക്കും ലൈക്ക് ഒരു ഗെയിമി സോസ് ലൈക്ക് നിന്ന് ഡിഫൈൻ ചെയ്യുന്നത് എന്തൊക്കെയാ യിരിക്കും മസ്റ്റ് മറ്റത് സോൾസി ലൈക്ക് ഗെയ്മില്
സോഴ്‌സ് ലൈക്ക് ഗെയിമില് അതിന്റെ ഡിഫിക്കൽട്ടി മസ്റ്റ് ആന്ന് മെയിൻ പോയിന്റ് പിന്നെ എന്താ കോംമ്പാക്റ്റ് സ്കിൽസും ഒരു വേൾഡ് ബിൽഡിങ്ങും വേണം
ഓപ്പൺ വീൾഡ് ആയിരിക്കണം എന്ന് മസ്റ്റുണ്ടോ
ഓപ്പൺ വേൾഡ് ഓപ്പൺ വേൾഡ് ആയിട്ട് ഉദ്ദേശിക്കുന്നന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനെ ഒരു ഇതുപോലെ എക്സ്പ്ലോർ ആ അങ്ങനത്തൊണ് നല്ലതായിരിക്കും ആ മെഷീൻസ് ആ മെഷീൻ ഓപ്ഷനൽ പോലെ ഒരു കൊസ്റ്റ് പോലെ കൃപ്പ ഇപ്പൊ കൊറച്ച് എൻ സി പി ഉണ്ട് അവരിങ്ങനെ കൊസ്റ്റ് നമ്മുടെ മെയിൻ കൊസ്റ്റ് പറഞ്ഞാ ഗെയിം ബീറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇത് സൈഡ് കൊസ്ല് നല്ല ഗെയിം ഗെയിമിൽ സ്പെൻഡ് ചെയ്യുന്ന കോയിൻസും ഇല്ല ഇക്യപ്മെന്റോ അങ്ങനെ വല്ലതും
അതെ അതെ അല്ല ഈ സൈഡ് കൊസ്റ്റായിട്ട് നമുക്ക് വേണേൽ ഓപഷൽായിട്ട് ഗെയ്ം എക്സ്പ്ളോർ ചെയ്യൻ പറ്റൊങ്കി അതൊരു ഒപ്ഷൽ ഓപ്പൺ വേൾഡ് ഗെയിമല്ലേ
ആഹ് അത് ഓപ്പൺ വേൾഡ് അങ്ങനെ
ആ അപ്പം ഈ സോൾസ് ലൈക്ക് ഈ കളികളിൽ ഇത് എങ്ങനെ കമ്പൾസറി ആണോ ഓപ്പൺ ബെൽഡ് ആവണമെന്ന്
അതായത് ഫുുള്ളായിട്ട് ഓപ്പൺ വേൾഡ് ആയില്ലേലും കുഴപ്പല്ല ഇപ്പ മൊബൈലില് ഉണ്ടെന്ന് പറഞ്ഞ വച്ചാൽ അതിൻ്റകത്ത് ഇ ഇത്ര ഇത്ര സ്പോർട്ട് മാത്രേ ഉള്ളൂന്ന് വെച്ചൽ ഇവിടത്തെ മിഷൻ കഴിഞ്ഞ അടുത്ത സിറ്റിയിലാട്ട് പോവും അങ്ങനെ ഒരു അഞ്ചാറ് സിറ്റി അങ്ങനെയാ അത് ഓപ്പൺ വേൾഡ് അല്ല എന്നാലും
ആ നല്ലരു വല്ല്യ മാപ്പുണ്ട് ഈ നേരത്തെ പറഞ്ഞ ഗെയിമിന്റെ പേരെന്തുവാര്ന്നു
പാസ്കിൽ സ്വേചർ
അത് വലിയ മാപ്പാണോ
അത് അത്യാവശ്യം ഒരു ലാർജ് ആണ് എന്ന് വെച്ചാ ഓരോ സിറ്റിക്കും പ്പ ഫസ്റ്റ് സിറ്റിൽ പോകുമ്പോൾ ഒരു ചെറിയ മാപ്പ് പോലെയാണെങ്കിൽ അടുത്ത സിറ്റി പോകണെങ്കിൽ അതിനേലും വലുത്
ഓ അങ്ങനെ അങ്ങനെല്ലേ എന്നിട്ട് ഈ സിറ്റികൾ തന്നെ നമുക്ക് മാറാൻ പറ്റും പെട്ടെന്ന് മാറ്റി അടുത്ത് പഴയ സിറ്റിൽ പോയിട്ട് അവിടെന്ന്
അത് മറ്റരു വേ പോയിന്റ് പോലുണ്ട് വെച്ചാ ഇന്ന സ്ഥലത്ത നിന്ന് എന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കി തിരിച്ച് നമ്മള് ഒരു ലോബി പോലെയുണ്ട്
ഉണ്ടല്ലേ
ആഹ് അവിടെ പോവാൻ പറ്റും ഇല്ലേ നമുക്ക് ഇല്ല ലോബി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെന്ന് കയ്യും പിന്നെ തിരിച്ച് നിന്ന സ്ഥലത്തോട്ട്ന്റെ പോകണോ വേറെ സ്ഥലത്തോട്ട് പോകണോ നോക്കുന്നത്
ആണല്ലേ ഇത് സൈസ് എത്ര ആയിരിക്കും ഗെയിമിന്റെ
സൈസ് ഒരു ഫോർ ജി ബി ഫൈവ് ജി ബി റേഞ്ച്
അ സ്മൂത്തായിട്ട് ഓഡോ സാധ ഫോണിലൊക്കെ
സ്മൂത്തായിട്ടൊടും
ഓണല്ലേ അപബ്ജി പോലെ ബിജി എം ഐക്കെ ഇന്റൻസീവ് ആണോ ഗ്രാഫിക്സ് ഒക്കെ
ഗ്രാഫിക്സ് അതിൽന്നല്ല ഞാൻ തന്നെ എന്റെ ഒരു എന്റെ കൈരിക്കുന്ന ഫോൺന്ന് പറഞ്ഞാൽ അ സ്പെക്സ് ഇല്ലാത്ത ഒരു നോർമൽ ടൈപ്പ് ഫോൺ
ആഹ്
അപ്പോ അതില് വരെ ഞൻ മറ്റേ വൺ ട്വന്റി എഫ് പി ല് ഹ ഗ്രാഫിക്സ് ഹൈലിട്ട് കളിച്ചു എന്നിട്ട് എനിക്ക് സ്മൂത്ത് ആയിരുന്നു
ആണല്ലേ ഈ കാണൻ ഗ്രാഫിക്സ് ഫെഷൽസ് നല്ല അല്ലേ. അപ്പൊ ഏത് ഗെയിം ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും നമുക്ക അതിന് ഗ്രാഫിക്സ് സ്പഷൽസ്ച്ച
വിഷ്ംസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഗെയിംസിനര് ഓൺലൈൻ അല്ലാ നല്ലായിരിക്കും പക്ഷെ നമ്മള് മറ്റേനെ പി സി
അല്ല. കമ്പയർ ചെയ്യണ്ട. മൊബൈൽ ഗെമിങ്സ് ഫ്രീ ഫയർ നോക്കെ അടിപൊളി
അതിനന്നുമല്ല ഐ മീൻ ഒരു കറക്റ്റ് ആ റിയലിസ്റ്റിക് ഉണ്ടാവ പി സ കളിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും
ഉണ്ടാവുംല്ലേ
ഉം
പബ്ജീന് എത്രൊക്കെ വരു
പബ്ജീ എന്നെലും കൂടുതലാ
പബ്ജീക്കെ കൂടുതൽ റിയലിറ്റിക്കുക എന്നിട്ട് ഇത്രയും എല്ലാ ഫോണിലും ഓടുകയും ചെയ്യോ അല്ലേ
ആഹ് ഓടുകയുണ് ചെയ്യും
ഇപ്പൊ ഒരുപാട് പയര ഫേമസ് ആയിരിക്കല്ലോ ഗം ഒരുപാട് ആൾക്കാര് കളിക്കുന്നണ്ടായിരിക്കുമല്ലോ
മിക്കവർ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഗെയിം ഉണ്ടെന്ന് മിക്കവർക്ക അങ്ങനെ അറിയത്തില്ല ഇങ്ങനെ പുതിയ ഗെയിംത് കുറെേ പഴയതാ
ആണോ
ഇത് ഇപ്പ ചിലവരിങ്ങനെ മാത്രം കളിച്ചു പിന്നെ ഫോണ് കളി കക്കണന്നും പറഞ്ഞിരിക്കുന്നർരിങ്ങ ഗെയിമൊക്കെ നോക്കുമ്പോ മാത്രമ ഇങ്ങന സാധരണ കിട്ടത്തുള്ളൂ ഇല്ല കിട്ടത്തില്ല
ആണല്ലേ
ഒര് അധികം റീച്ച് ഇല്ലാത്ത പോലെന്ന് പറയാം എന്നാലൊരു
ഓ ആഹ് അതാ ബ്രോ വേറെ ഏതൊ ഗെയിം കളിച്ചിട്ടുണ്ടോ തോന്നിയോ
മൊബൈലില് പിന്നള്ളതിൽ അങ്ങനെ വല്യ രസല്ല പിന്നെ കളിക്കുന്ന ഈ മറ്റേ ജിബി ഗെയിംസ് അല്ലെങ്കി റോംസ് റോംസ് എടുത്ത് കളിക്കും
അത്ങ്ങനെ കളിക്കുന്നതിൻ്റെ പ്രോസസ്ങ്ങന്നെ ൻ ജി ബി ഐ കളിക്കുന്നതിൻ്റെ
അതിന്റെ മറ്റേ നമുക്ക് ഈ കളിക്കുന്ന ഗെയിമിന്റെ റോം ഫയൽ ഉണ്ടാവും ഈ ഗെയിം എല്ലാം കൂടിയത് ഇതിന്റെകത്ത് ഒരു ചെറിയൊരു ഫയല് പോലെ ഉണ്ടാവും
ആ ഫൈല്
റോമ റോമ നോക്കിയണ ഇപ്പ ഡ ഡിഫറന്റ് ടൈപ്സ് ഉണ്ടായി മറ്റേ ജി ബി ഉണ്ട് ഡി എസ് മറ്റേ ഡി എസ് ഉണ്ട് ത്രീ ഡി എസ് ഉണ്ട് അപ്പൊ ഇതിന് ഓരോണ്ണത്തിൻ ഈ ജി ബി നോക്കുകയാണെങ്കിൽ അതിനൊക്കെ സ്പേസ് കുറവായിരിക്കും
ആണല്ലേ
പിന്നറ്റ ഈ ഡി എസ് ത്രീ ഡി എസ് പിന്നേറ്റ പി പി എസ് ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ മാത്രം കുറച്ച്
സൈസ് കൂടുതലായിരിക്കും അല്ലേ ആ എന്നിട്ട് ഇന്ന് എമീഡിയേറ്റ് എടുത്തിട്ട് ഈ റോമ ഡൗൺലോഡ് ചെയ്ത് കളിച്ചാതി കെ
ആ കളിച്ചാൽ മതി. നേരെ അത് ഓപ്പൺ ആക്കുമ്പോ തന്നെ മറ്റേ നമ്മള് ഈ മിലിട്ട്റി ഫയല് കൊട്ക്കും മിശ്രിതായിട്ട് കൊട്ക്കും നമ്മള് എവിടെക്കെ കൊടുക്കുന്നേന്ന് ആഹ് ആ സമയത്ത് ആ ഇമേജ് ലോടാവുന്ന സമയത്ത് ഈ ഫയല് കാണിക്കും ഫയലിന്റെ ഗെയിം കാണിക്കും. അയിന്റകത്ത് നെക്കും പിന്നെമ്മള് ഗെയിം സ്റ്റാർട്ടെയ്യും കളിക്കും അങ്ങനെയായി
ആഹ് ഈ ഇങ്ങനെ ക്വാളിറ്റിയൊക്കെ കൂട്ടാൻ പറ്റൊ ഗെയ്മി പോയിട്ട് നമക്ക്
ആഹ് ക്വാളിറ്റി അങ്ങനെല്ല ഇത് ഇംബിൾട്ടിയ്തായിരിക്കും
ആണല്ലേ ഒറ്റ ക്വാളിറ്റി അല്ലേ
ആഹ് ഒറ്റ ക്വാള്റ്റി ഇല്ലേ മറ്റേ ത്രീ ഡിയസ് പോലെ വേല്ലോം നോക്കണം
ആണല്ലേ റെസല്യൂഷനോക്കെ അഡ്ജസ്റ്റാകോ നമ്മടെ ഫോണ്പ്പം വല്യ റെസല്യൂഷന്ണ്ടെങ്കി അഡ്ജസ്
ആഹ് ഇത് സീന്ല്ല ഇപ്പ ചെലേ വെച്ച് നോക്കിയയാണെങ്കിൽ ചെലേ മറ്റേ ഗ്ര ഏഹ് കാണുമ്പള്ളോര് ക്ലിയറ്ണ്ടാവും ചെലതിനിപ്പാ നമ്മളെട്ക്ക്ന്നാ ആ റെസല്യൂഷൻ അയിന്റകത്ത് ഒര് എൻഹാൻസെയ്ത പോലായിരിക്കും ചെലതില്
ആഹ്
ബട്ട് അങ്ങനത്തേലൊക്കെ ചീറ്റൊന്നും വർകക്കാത്തില്ല ഇപ്പമ്മ കഷ്ടാ പാടായിട്ട് തോന്നി ഇപ്പ ചിറ്റ് വെല്ലോം യൂസെയ്യണെങ്കി അങ്ങനത്ത ചെല മി
ആണല്ലേ ശരി എന്നാ ഞാൻ നോക്കി നല്ല നോക്കി എട്ക്കാം ശരി എന്നാ
ആഹ് ഓക്കെന്നാ